പരിവാടി
ഇണ്ട് ടേണ്ട് ഭക്ഷണഴിച്ചാ?
ആഹ് താ ഇപ്പ കഴിച്ച് കഴിഞ്ഞിട്ടൊള്ളൂ. ഇന്ന് നേരം വഴ്ക്കി കഴിക്കാൻ എന്താ ച്ചാല് ഇന്ന് രാവിലെ മു അല്ല മഴായിരുന്നു പിന്നെ ഉച്ചക്ക് വെയില്ണ്ടായിരുന്നു.
ആഹ്
ആഹ് പ്പ ആഹ് രാവിലെ മുതല്ണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതെ അ പിന്നെ കൊർച്ച് സമയം വെയില് വെന്ന്ണ്ടായിരുന്നു അപ്പ ഡ്രസ്സുകളൊക്കെ പൊർത്തിട്ട്.
ആഹ് ആഹ്
പിന്നെ നോക്കുമ്പോ നല്ല മഴക്കാറ്ണ്ടായിര്ന്ന്. അപ്പ അങ്ങനെ ഒണങ്ങി ഒണങ്ങിയ ഡ്രസ്സുകളൊക്കെ എട്ത്തച്ച്.
ആഹ് ആഹ്
അഒടെ തന്നെ ട്ട് അപ്പോ ഞങ്ങള്ൾ ഞങ്ങളേ വീട്ന്റെ അഒടെ ഒരു കുന്ന കുന്നകളൊക്കെ ണ്ട്.
ആഹ് ആഹ്
അപ്പ അങ്ങട്ട് നോക്കിയാലും മഴ പെയ്യ്ണതൊക്കെ കാണാം അപ്പം അവടെ മഴ പെയ്യുമ്പോ ഇവടെ എന്തായാലും മഴ പെയ്യും. അപ്പ അങ്ങനെ നോക്കിക്കുമ്പോ അഒടെ മഴ പെയ്യ. പ്പ അങ്ങനെ ഡ്രസ്സ് എട്ത്ത് കഴിഞ്ഞിട്ടുള്ള അപ്പത്തി നല്ല കാറ്റും മഴയിണ്ടായി.
എല്ല ഇള് നല്ല പീല്
ഉം ഇല്ലെികേവോ ഇറ്റത്തെല്ല പുല്ലെല്ലാം എടുക്കുന്നുണ്ടായിന് കുറച്ച് ബേളി ഉണ്ടന്നിട്ട്
അതെ
ഉം
ആ ഇവിടെ പുള്ളികള് ഇങ്ങനെ വരിയാ മഴ പെയ്യ
പുല്ല് പറഞ്ഞിട്ടുണ്ട് ഇത് കൊറച്ച് എതിർ മാത്രം കീന്ന സ്ഥലത്ത്
അതെ
ഉം
ആ ഇവടെ പിന്നെ എത്ര പുല്ല് പറിച്ചിട്ടാലും വീണ്ടും വീണ്ടും വരും മഴ പെയ്യല്ലേ.
അത് വതെങ്ക പിന്നെയ ആവും
അതന്നെ അപ്പൊ ഡ്രെസ്സ ഒക്കെ ഉണങ്ങാത്ത കാരണേ ബുദ്ധിമുട്ടാ
അത് ബെയിലുണ്ടാവ നമുക്ക് തുണിന്റെ പണിയാന്നല്ലോ
അതെ മഴക്കാല ആയാ പിന്നെ പറയണ്ട തുണിന്റെ മേലെ നിൽക്കാനുള്ള നേരം ഉണ്ടള്ളു എടുത്തിട പരത്തിട എടുക്ക പരത്തിട ഇതന്നെ പണി
നക്കി നോക്കി നോക്കണല്ലോമ്മ
രണ്ട്
അല്ല മഴപെയതംണ്ടാലട്ടും നോക്കി നോക്കിട്ട് എടുക്കണല്ലോ തുണി
ആ അതെ അതെ എന്താ ഇണ്ടാക്കിന്ന്
ട ചോറും ചിക്കൻ കറിം
പോറണ്ടാക്കി
ഉം ചോറും സാധാ ചോറും ഉം ചിക്കൻ കറി ആ കോയ് കറി ആ എനക്ക്ന്താ ഇല്ല ശങ്ങിയല്ല
ആ എന്ന ശരി ഞാ പറയണ പോലെ ഞങ്ങൾക്ക് ചോറ് പച്ചക്ക കറി മീൻകറി ഉണ്ട് ഉപ്പേരി അച്ചാറ്
ആ ആ
നിങ്ങ മീൻ മേടിക്കാറില്ല
എപ്പാ ഇനി വക്കലണ്ട് ഓ ക്കാ ഇന്നലെ വെള്ളിയഴ്ച തന്തിട്ട് കൊയി വെച്ചിന
അതെ
ആ അങ്ങനെ കറിതന്നെ
അതെ ആ കറിണ്ടാവുമ്പോ പിന്നെ വേണ്ടല്ലോ
അതന്നെ ഒക്ക് അത് ബാക്കിയന്നല്ലേ ഉം പിന്നെപ്പോ
ഇഷ്ടദാത്തക്ക്
ഫുഡ് ഇഷ്ടമായില്ലെൽ സ്വീറ്റ്സ് അങ്ങനത്തെല്ലാ മധുരം
അതെ മധുര കൂടുതൽ ഇഷ്ടം
ആഹ് മതൊരു ഫുഡിങ് അങ്ങനത്തെല്ലാം ഇഷ്ടം
അതെ ഇപ്പൊ മധരങ്ങളൊക്കെ ഒഴിവാക
ആ അതന്നെ ഷുഗർള്ള വിത്തല്ലേ
ആ ഷുഗർ അന്ന
നീ മരിഡാ
ആ മേരടാ
അതെയാ മക്ക അത്ര
രണ്ടര വയസ്
മോനാ
ആഹ്
ആഹ് ആഹ്
അവിടെ
എനിക്ക് നാല് മക്കള്
അതെ
നാല് മക്കളുണ്ട്
സ്കൂൾ പഠിക്കണത നാലാള
ആഹ നാലാണ് സ്കൂള് മൂത്തത് ഡിഗ്രരി പഠിക്കുന്ന
അത
ഇതെ ആഹ മോന് മുൂത്തത് നാല് ആ ആണുമക്ക തന്നെ ഉം പിന്നെ
പിന്നെ വീട്ടിലെന്തേലും കൃഷിയൊക്കെ ഉണ്ടോ
കൃഷി ഉണ്ടന്നിട്ടെങ്കിൽ ചെറിങ്ങനെ ചെറിയ കൃഷി ആഹ മുളക് കോയക്കായല്ല പച്ചക്കറി ആഹ അങ്ങത്തെെ ചെറിയ ആഹ ചെറിയ കൃഷിയ ആ
ആഹ
ഞങ്ങളുടെ സ്ഥലം കുറവ്
സ്ഥലം കുറവാ
ആഹ് സ്ഥലം പറ ഞങ്ങളടെ അടുത്ത്ടുത്ത് വീടതിട്ട്
നല്ലടത്താ അവിടെ
ആഹ
അപ്പൊ അത് കന്ന സ്ഥലം ഇണ്ടാവൂല്ല
ആഹ് സ്ഥലം കുറവ്
ആ ഇവിടെ സ്ഥലൊക്കെ ഇണ്ട്ട്ടാ പക്ഷെ കൃഷി ചെയ്താല് പിടിക്കണില്ല
ആ ആ
അപ്പൊ അതുകന്നെ കൃഷി ചെയ്യാനൊക്കെ മടിയാ ആ മണ്ണശ്ശേരിയല്ലട്ടേ
ആഹ് മണ്ണ് ശരിയ ഉണ്ടാവില ചില മണ്ണില് ബിയം ആന്ന്
ആഹ ചില മണ്ണിന് വേഗം ഉണ്ടാവും ഇവിടെ ഒന്നും ആവണില്ല മുരിങ്ങട ഇണ്ടല്ലോ മുരിങ്ങ
ആഹ് മുരിങ്ങ കൊമ്പ്
ആഹ അത് തീരെ പിടിക്കൂല ഇവിടെ പിന്നെ കറിവേപ്പില ആഹ അതാ പിന്നെ പച്ചമുളക് ഇണ്ടായിരുന്ന അതെ? ഇവടെ ഇഷ് കറിവേപ്പിലേ പി ക്കുന്നല്ല എത്ര ആൾക്കാര് കുത്തി അന്നിട്ടും പിടിക്ക്ണില്ല.
ആഹ് ഞങ്ങളെടെല്ല കറിവേപില അപ്പർത്തെ സൈഡിക്കൂണിട്ട് ആടി ഒയഞ്ഞ്.
അതെ?
ഉം, ആ സൈഡ് ഒയഞ്ഞ്.
അതെ വേറെ അടുത്തുള്ള വീട്ടിലങ്ങനൊക്കെ കറി വീഴ്ണ്ട്ട്ടാ. പക്ഷെ ഇവട കുത്തുമ്പോ ഇവിടെ ആവ്ണില്ല. പിന്നെ വാഴ ആഹ് പിന്നെ വാഴൊക്കെണ്ടല്ലോ? വാഴപ്പീ മഴ ആയ കാരണം മൺ മണ്ണിങ്ങനായിട്ടെ മഴ ഇങ്ങനെ പെയ്യല്ലേ
ആഹ് വാഴക്ക് നല്ല മണ്ണ് വേണം.
ആഹ് നല്ല മണ്ണ് വേണം പിന്നേ ഈ മഴ പെയ്യണ കാരണം, ഏഹ് നെരപ്പല്ല നെരപ്പായ സ്ഥലല്ല. കുന്നിന്റെ മേലേണ് വാഴള്ളത്.
ആ ആഹ്.
അപ്പൊ അത് കാരണം ഈ മഴ പെയ്യണ കാരണം മണ്ണ് ഇടിഞ്ഞിട്ടെയ് അത്ണ്ട് വീണ്. ഒരുവാഴ ഇന്നലെ വീണ്. ആദ്യം കൊലണ്ടായിര്ന്നു.
ഹാ അതെയാ കൊർച്ച കൊറച്ച പായയാ? ആഹ്
ഇങ്ങളത് ഉപ്പേരി വെക്കോ പച്ചക്കായ ഉപ്പേരി വെക്കാർണ്ടാ
എന്ത് ടാ എന്ത്ണ്ടോന്ന്
വാഴന്റെ
ആഹ് വാഴല്ലാ ണ്ട്വ്ടെ. ഞങ്ങളേടൊങ്ങനെല്ല ബൂട്ട്ണ്ടത്. ഏഹ് മണ്ണില്ലായിട്ട് ഉം അത് ഞങ്ങളവ്ടെ കോയിണ്ട്.
അതെ കോഴിയാ
ആഹ് കോയിണ്ടാമി മണ്ണല്ലാം ചിള്ളി ചിള്ളിച്ച്
ആഹ് അപ്പൊ പിന്നേ ആതെ കോഴി വേറെന്തെലുംണ്ടോ
കോയി മാത്ര ബേറെന്തൂല്ല.
വേറെന്നുംല്ലാല്ലേ ഇവിടെ കോഴി ഇണ്ടായിരുന്നു നല്ല കോഴിയേന്നു ര ണ്ടണ്ണം ഇണ്ടായിരുന്നു. ഇൻക്ക് കോഴിമുട്ടൊക്കെ തോനെ ഇഷ്ടം പോലെ കിട്ടിണ്ടായാരുന്നൂട്ടാ. കോഴിമുട്ട കോഴീ മുട്ടല്ലേ
ആഹ് ആഹ് നാടൻ കോഴിയാ ആഹ്
അപ്പൊ തോനെ കിട്ടീണ്ടായിരുന്നു. പക്ഷെ അ പ്പ ഞാന അടുത്ത വീട്ടിലും കോഴിക്കൂടുണ്ട്. അപ്പൊ അടുത്ത വീട്ടിലെ കോഴികള് അതെ
ആഹ് അട് ബണ്ടിന്റെ ഇട്ക്ക് ട്രെയിനിന്റെ ഇട്ക്ക് ബൂണിട്ട്
അതെ അങ്ങനെ പോയിണ്ടാവും. ആഹ് അപ്പൊ ഞങ്ങളെ വീടിന്റെ ബേക്കി ള്ളോര്ക്കും കോഴിണ്ട്. അവടെ തോനെ കോഴിണ്ട്. ഒരു സ്റ്റെഡ് പോലെ ആക്കിട്ടേയ് അയ്ന് സുള്ളും കോഴിക്കളേണ് പ്പൊ ഇവടെ ഇവര് രണ്ടാളും മാത്രല്ലോള്ളൂ ഞങ്ങളെ വീട്ടി രണ്ടാളൊള്ളൂ.
ആഹ് ആര് നീയും ഹസ്ബന്റൊ
അതല്ല രണ്ട് കോഴിക്കളെ.
കോയിക്കളാ അല്ല നിന്റെ വീട്ടിലാരല്ലോണ്ട്
വീട്ടില് ഹസ്ബന്റ് ഞാന് ഇന്റെ മോന് രണ്ട് ബ്രദറ്ണ്ട്.
ആഹ് ആഹ്ബ്രദറ്ണ്ടൊ ഉം ഉം നീടെ ഹസ്ബൻഡ് നിന്റെ വീട്ടിലന്നെയാ മാന്റെ
അല്ലല്ല ഞാനിപ്പ ഇന്റെ വീട്ടിലാട്ടാ ഹസ്ബൻന്റിന്റെ വീട്ടില് ഞാന് ഹസ് ബൻഡ് ഒരു അനിയനെള്ളു ഇമ്മപ്പല്ല ഇമ്മ മരിച്ചിട്ടിപ്പോ ഒര് മൂന്ന് വർഷം ആവ്ണ്
അതെ അപ്പ ടാര് ണ്ട് ഹസ്ബന്റിന്റെ വീട്ടില്
ഹസ്ബൻന്റിന്റെ വീട്ടില് ഇപ്പ ആരുല്ല ഇല്ല ഹസ്ബൻന്റ് പണിക്കോ യേക്ക
ആഹ് ആഹ്
അപ്പൊ ഇങ്ങട്ട് വരും വീട്ടിലക്കേയ് വരും അപ്പ ഞങ്ങള് കൊറച്ച പോവും അങ്ങനൊക്കെ ആയിറ്റ്
ഉപ്പയില്ലേ ഹസ്ബന്റിന്റെ
ഇല്ല ഉപ്പ ഇല്ല ഇപ്പ മരിച് ട്ട് പ്പ അഞ്ച് വർഷായി
അതെയാ ഉമ്മ മരിപ്പിട്ട് മൂന്ന് വർഷ ആയല്ല
അതെ ഇപ്പ രണ്ടാളൂല്ല അപ്പൊ ഞാന് പിന്നെ ഏഹ്
ബേറെ മക്കളില്ലാ ഹസ്ബന്റിന്റെടെ
ആ മൊത്തത്തി നാലോ അഞ്ചോ ആൾക്കാരുണ്ട് അപ്പൊ രണ്ട് നാ ത്തുമാരുണ്ട് രണ്ട് ഭാവിമാരുണ്ട് അവരൊക്കെ വേറെ വേറെ വീട് ടുത്ത് പോയിക്കാണ് അങ്ങനെണ്
ആഹ് അപ്പൊ തറവാട്ടിലാരുണ്ട്
താരവാാട്ടില് ഇപ്പ ആരുല്ല ഇപ്പൊ എന്തായിുന്ന ഞങ്ങളാണ് അപ്പൊ ഞാനിപ്പ കണ്ടുവന്നു ആ് ഞാ ഇവിടെ നിക്കുക
ആഹ് അല്ലപ്പരെ പോന്നില്ല അവിട വെച്ചെങ്കിൽ
അതെ അവവിടെ പിന്നെ വേറെ ആരുുംല്ല പിന്നെ മോനെത്തി ഇതാവണ്ട വച്ചിട്ടേ നീ വേറെ നോക്കാച്ചിട്ടാണ്
ആഹ ആഹ് പിന്നെ അത്തന ഉ്മ്മ ഇവിടെ എന്റെ വീട്ടില ഉമ്മ സുഖത്തിുണ്ടാ
മ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ഇപ്പ ഉണ്ട് രണ്ട് അനിയമാരുണ്ട്
അനിയന്മാർ ആഹ് ആ
അതെ
ഉം
അവിടെ ആരൊക്കെുണ്ട്
വഈട് എന്റെ അപ്പന്റെ അട ഇത് രണ്ടാണും അഞ്ചു പൊണ്ണും അല്ല അല്ല വേറെ എല്ലാ വേറെ പോയി ഒത്ര മക്കളുണ്ട് ആ
ആ ആ അപ്പൊ എല്ലാവാരും പോയി ഉണ്ടാവും
ആ അഞ്ചു പൊങ്ങന്മാർ ഒരു പൊങ്ങൾ എന്നന്നെ ഒന്നിച്ചിട്ടന്നെ
അതെ കല്യാണം കഴിഞ്ഞില്ല
കഴയാണ കുറെ വർഷമായി
അതെ
ആ പിന്നെ ഓരന്ത്യ വിശേഷം
വേരന്ത് യാത്രൊക്കെ പോവാറണ്ടാ
യാത്ര ആ ഉണ്ട്
മാ ഴ കണ്െ ല്ലെ
ആഹ
തീരമഴ പെയ്തില്ലേ അവിടെ